കേ
ആഹ് കേക്ക്ന്നുണ്ട്
മോള് ഫോൺ കളി ക്കാൻ വേടിച്ച് വേടിക്കും ഞാൻ തിരിച്ച് വേടിക്കും
അതെ നമ്മള് നമുക്ക് ആവശ്യം വരുമ്പോ അതില് നെറ്റും ഉണ്ടാവില്ല ആ നെറ്റ് ഉണ്ടാവില്ല പിന്നെ നെറ്റ്ല്ലായ് നോട് അതിനോട് കാര്യല്ലല്ലോ
അതെ
ഫോൺനോട്
ഉം നമ്മളെ കാട്ടിൻ കൂടുകരിനെ അവർക്കറിയ
പ എന്താ ഇ ഇതേപോലെന്ന് സത്യപ്രതിജ്ഞ ആയിരുന്നില്ലേ മുഖ്യമന്ത്രിന്റെ
ഉം
മന്ത്രി അ ലഡു ഒക്കെ കൊണ്ടുവന്ന് ലഡു കഴിച്ചുപ്പോ മം
വരേ കുറേ ഗേയിംമകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്ക
അശരി
ഉം
കാണാനില്ലേ ലൗഡ ആ ഡൗൺലോഡ ചെയ്യ ച പിനെ കുറഞ്ഞെട്ട അങ്ങനെ പോവില്ല
ഇവർ ആ് ഇവർക്ക് എല്ലാ എടുക്കാനും പിടിക്കാനൊക്കെ അറിയ
ആഹ് അതെ എല്ലാ മക്കക്കഅങ്ങനെ തന്നെയ അവ നമ്മള് നമ്മക്കറിയില്ലന്നെ അവർക്ക് നമ്മക്ക അറിയാത്തക്കെ അവർക്കറി
ഉം
ഉം
അതെ
ഫോണിന്റെ കാര്യം ഓരോതാണല്ലോ
ഉം
നമ്മളൊക്ക അത് ഫോൺ വിളിക്കുമ്പോ എടുക്കാ കൊറേ ഞാനും നല്ല കൊറേ ഇൻസ്റ്റഗ്രാം അങ്ങനെ കൊറേന്നും കാണാ റീൽസക്കയിങ്ങനെ കാണും അല്ലാതൊന്നും അതൊക്കെ കൊറെ ഒന്നും കാണാ പ്പൊല്ല്യാ ഇൻക്ക് അതിനോട് വെല്യ താല്പര്യൊന്നു ആഹ് ആഹ് അതെ അതെ
ഒറങ്ങുമ്പോ ഫോൺ കിട്ടും.
ആഹ് മക്കളെ മക്കള് തന്നെ ഇന്റെ കൈല് ഫോണ്. ഞമ്മക്ക് കിട്ടാറന്നെ ഇല്ലാർന്നു ഇപ്പൊ പിന്നെ
ഉം
കുട്ട്യേളെ നിയന്ത്രിക്കാന്ന്ള്ളത് നമ്മക്കെന്നെ കൈയ്യും മറ്റ് വാശി ഇതെക്കാവുമ്പോ ഞമ്മള് കരച്ചില് കേക്കുമ്പോ വേഗാണ്ട് കൊടുക്കും ചെവി കേക് ക്കണല്ലോ വിചാരിച്ച് ഇപ്പം രണ്ടർ ഇപ്പം മേല് വേദനായലും സ ഇത് മാറും
ഉം
മേല് അങ്ങനെ അടിക്കാറൊന്നുല്ല്യാട്ടോ പഷെ ആവശ്യംവന്നാ അടിക്കേണ്ടി വരും ഇപ്പത്തെ മക്ക്
ആവശ്യം ആവശ്യത്തിനടിക്കണം. അല്ലെങ്കിലേ അവര്ക്ക് പിന്നെ അത് അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ലാ നമ്മെല്ലാം വേടിച്ച് ചോദി ക്കുന്നൊക്കെ വേടിച്ച് കൊടുത്ത് കരയണേനൊക്കെ അയ്നൻസരിച്ച് നിന്ന് കയ്ഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇല്ല അല്ലെങ്കി നമ്മടെയ് പൈസ ഇല്ലാണ്ട അല്ലാണ്ടൊക്കെ നമ്മെ അത് ഇപ്പ വേടിച്ച് തരിലാന്ന് പറയ്മ്പോ ഇവര്ക്ക് അതൊരു ട്രോമയാവും ആഹ് ഇവലിക്കത് കിട്ടണ വാശിയാവും ആഹ് അപ്പ എടക്ക് ഓരോ പെടേക്കെ കൊടുക്കാ
ആഹ് അതെ ഓല് പറയണ ഒന്നും ചെയ്ത് എപ്പഴും ചെയ്ത് കൊട്ക്കണന്നില്ല. കൊറേക്കെ നമ്മള് ഇല്ലാന്നൊക്കെ പറയേണ്ടി വരും അവര് ചെയ്ത ആഹ് ക്കെ ഇന്റെപ്പാനെ ഉമ്മ എന്തും മ സാധിച്ച് തരുന്ന്ള്ളൊരു ഇത് ഓല് ളത് വെരെര്ത് ഡിമാൻഡിൽ നിക്കണം എപ്പഴും.
അതന്നെ പിന്നെ എല്ലാം ചെയ്ത് കൊടുത്തിട്ടേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ
അതാ ആഹ്
കിട്ടാത് അങ്ങനെ ഇണ്ട്
അതെ
നമ്മടേ പൈസയില്ലെങ്ങിലൊന്നും പറഞ്ഞാ അവർക്ക് മനസ്സ്ലാക്കാൻ പറ്റ്ല്ലാ പൈസ ഇല്ലാണ്ടാണ് അത് വാങ്ങി തരാത്തെന്നൊന്നും
ആഹ് അതൊന്നും പറയാൻ കയ്യൂലാ എങ്ങനേം വാങ്ങികൊട് കൊടുക്കുന്ന് അവർക്കൊരു ഇത് മൈന്റ്ണ്ടാവും നമ്മളങ്ങനെ ശീലിപ്പിച്ചാല്.
അതന്നെ
ഉം അങ്ങനെക്കെയാണ് കാര്യങ്ങള്. പിന്നെന്താ വേറെ?
മത്തിയോ?
ഏഹ്
കറി എന്താ കറീ?
കറീ ഇന്ന് ഞങ്ങള് ഇങ്ങളവിടെക്കെ ചക്കണ്ടോ ചക്ക? ചക്കയുണ്ടോ?
ആഹ് ചക്കയ്ണ്ട് ചക്കയ്ണ്ട്.
ആഹ് ഇഷ്ട്ടാണോ അതൊക്കെ?
ആ ഭയങ്കര ഇഷ്
ചക്കെക്കെ ഇഷ്ടാണോ ആഹ്
ഇഷ്ടാണ് ഷ്ടാണ് എന്റെ സ്വന്തം വീട്ടില് അവിടെക്കെ ഇഷ് ടം പോലെ കിട്ടും ഇവിടങ്ങെനെ കിട്ടില്ല
അയ്ശെരി ഞങ്ങളെവടെന്നാ ച ക്കക്കുരു കുറേ നാളായി ചക്കക്കുരു കറിയെച്ചിട്ട് അപ്പൊ ഇന്ന് അതായിരുന്നു
ചക്കക്കുരു തേങ്ങ അരച്ച് വെച്ചത് ലേ?
ആ തേങ്ങര്ച്ച് മാങ്ങക്കെട്ട് നല്ല രസണ്ട് എല്ലാർക്കും നല്ല ഇഷ്ടപെട്ട്ണ് എല്ലാ ദിവസും ഇതന്നെല്ലേ വെള്ളരിക്ക, കുമ്പൾങ്ങ, വെണ്ടക്ക ഇതിലമ്മക്ക്ത് നല്ലതുവാണ്. ക്യാൻസർനെ വരേ തടയൊന്നുല്ല ഇതാണ് ചക്കക്കുരോണ്ട്. ഞ്ഞമ്മക്കത് ഒര് ടിമാ ഇത്ണ്ടാവൂലാ പിന്നെ നല്ല മെര്ന്നാണല്ലോ കേടൂല്ലാ ഒന്നും ഇട്ടൊട്ത്ത്ട്ട്ണ്ടാവല്ലല്ലോ കീടനാശിനികളൊന്നുല്ലല്ലോ വളങ്ങളൊന്നും നല്ല ഭക്ഷണാത് അതൊന്നും ആർക്കും വേണ്ട ആ അല്ല മക്കക്കിഷ്ടാണിപ്പോ ഏഹ്
കൃഷിണ്ടൊ എന്തെങ്കിലും
ആ കൃഷിം കൃഷിയർഞഒന്നുല്ല ഇതന്നെ തെങ്ങ് കയിങ്ങ് അതക്കെണ്ട്
ഏഹേ കിച്ചൻ്റവ്ടെ തോട്ടം വല്ല തക്കാളി അങ്ങനെന്തെങ്കിലൊക്കെ വെക്കാറ്ണ്ടോ?
തൊന്നുല്ല പയറ്, വെണ്ട, അതൊന്നുല്ല്യ ചീരണ്ടായിരുന്നു അത് ഞങ്ങള് കുയ്യന്റെ വക്കിനങ്ങനെ പിന്നെ നടാറുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ന്ന നന് ക്കാന് തിനൊന്നും നമ്മക്ക് വേണ്ടത്ര കയ്യൂല കൊണ്ട് നടക്കാന് അതൊക്കെ അ തിന്റെ മേൽനോട്ടത്ത്ക്ക്ങ്ങെനെ നോക്കി നടക്കണം അയ്ന് ഞമ്മക്ക് ഞമ്മളെ മക്കൾതെന്നെ നോക്കണപ്പൊ അക്ക മക്ക
അതൊന്നും നോക്കാന്നുപ്പം അമ്മക്ക് സമയൂണ്ടാവ്ല്ല ഇതുണ്ടാവൂല്ല ഇത് പീട്യാന്ന് വാങ്ങിയങ്ങനെ കഴിക്കും അത് അത്ര നല്ലതുവല്ലാ ന്നാലും എല്ലാ ഭക്ഷണത്തിനും ഇതന്നെല്ലെ കേടെന്നേണല്ലോ? നല്ലത് അറിയാനൊരു ഭക്ഷണുല്ലാ അതന്നെ പിന്നെ ഈ ചക്ക, മാങ്ങ അങ്ങൻത്തെക്കെന്നൊള്ളു നല്ലത് അറിയാ വീട്ടില്ണ്ടാക്ക്ന്നെ
പിന്നെ തക്കാളിയെക്കെ വെറുതെ ഇട്ടോട്ത്താമതിട്ടാ വേം മൊളച്ച് വെല്തായിക്കോളൂ ഇത്തിരി പൊക്കം വെക്കുമ്പൊന്ന് ഒരു വടി വെച്ച് കെട്ടിക്കൊടുത്താ മതി അത്ങ്ങനെ നിന്ന്ണ്ടായിക്കോളും തക്കാളിക്ക് വല്ല്യ വളപ്രയോഗും മെയിന്റേൻസൊന്നും വേണ്ടാ
ഗ്രാണ്
ഉം
ഇങ്ങള് ഇങ്ങളെന്തെലുണ്ടാക്ക്ണ്ടോവ്ടെ കൃഷികളോ?
ഇണ് ഇൺണ്ടയിരുന്നു കൊറേണ്ടായിരുന്നു തട്ടിന്റെ പൊറത്തൊക്കെ ടെറസ്സുമ്മലക്കെ തക്കാളി, മൊള ക്
ആഹ് ലേ? ആഹാ ന്റെ വീട്ട്ൽ ൻ്റെമ്മ അതേപോലെ എല്ലാ സ അതെ
ഉം
അതെ ഞമ്മക്ക് നമ്മളെ മക്കളെന്നെ നോക്കണം പിന്നെ എന്തേലും ഞമ്മള് എന്തേലൊമ്മക്ക് പോവാന് ഏഹ്
എൻ്റെ വീട്ടിലേ ഉപ്പ നോക്കും മറ്റേ റംബൂട്ടാൻ ഹലോ?
ആ റംബൂട്ടാൻ നല്ല സാധനാ അത് ഇന്റെ വീട്ട്ലും കുഴിച്ചിട്ട്ണ് പിന്നെ നട്ട്ണ് ന്റെ വീട്ടിലുണ്ട് ന്റെ മ്മ അതിന്റെ എല്ലാ സാധനവും ഉണ്ടാക്കും
ഉം ഉം
എന്റെ വീട്ടിലുണ്ട് എല്ലാ സാധനം ന്റെ മ്മ സപ്പോട്ട അതേപോലെ റം ബൂട്ടാന് പിന്നെ കമ്പം ചോളം അതൊക്കെ കുഴിച്ചിട്ടിരുന്നു അതൊക്കെണ്ടായിരുന്നു ചോളൊക്കെ നമ്മളവിടെ കമ്പൊക്കെ നമ്മള് വിചാരിക്കുംണ്ടാവൂലാന്ന് നമ്മള പീടിന്ന് വാങ്ങിണേക്കാട്ടിലും നല്ല വലുപ്പണ്ട് ഓരോ കുരു ത് കായ്കള് നല്ല വലുപ്പത്തില്
അതെല്ലെ ഉം അത് വെച്ച് എന്താണ്ടാക്കാ
കമ്പം പീങ്ങും
ഉം പുഴുങ്ങി കഴി പുഴുങ്ങി കഴിക്കൂല്ലേ
ആഹ് പുഴുങ്ങിട്ട് ആഹ്‌ നല്ല രസാണല്ലോ അതുകൊണ്ടല്ലേ നമ്മളീ ചോളൊക്കെ ഉണ്ടാക്കുന്നെ
ആഹ് അത് അതിന്റെ ഒരു പല കളറായിട്ട് ഇണ്ടാക്കണേന്റെ ഒരു വീഡിയോ കണ്ട്ഞാൻ അതായത് ആഹ് അത് അത് അയിന്റെ വിത്ത് നട്ടാലേ ഈ ചോളം നമ്മ ഈ പൊളിക്കില്ലേ അത് പൊളിക്കുമ്പോ മഞ്ഞക്ക് മഞ്ഞ ക്ക്പകരം പല പല കളറ്
ആഹ് അതെ ആഹ് അതന്നെ ഓരോരോ കളറ് ചേഞ്ച് ആഹ് കളറ് ഓരോന്നും കളറ് കൃത്രിമായിട്ട്ഇടണംന്ന്ണ്ടാവും
ഏഹ് കൃത്രിമായിട്ട് ഉണ്ടാക്ക ക്കുന്നല്ല കൃത്രിമായിട്ട് ഉണ്ടാക്കുന്നല്ല അത അങ്ങനത്തൊരു വെറൈറ്റി അയിറ്റാണ് നമുക്ക് ഇങ്ങനെ ആഹ് ആഹ് അത് പല
കാബേജൊക്കെ പല നിറത്തിലുണ്ടല്ലോ വൈലറ്റ് നമ്മള് ആഹ് അതേപോലെതന്നെയിരിക്കും
ആഹ്‌
ഏതായാലും ഓരോ സാധനങ്ങള് ഓരോ ഇത്ണ്ട് നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സാധനങ്ങള് ഉം പഴായാലും അതെന്നെ പച്ചക്കറിയായാലും ഒക്കെ പല ഇതാണല്ലോ രീതികളിലൂടെയാണല്ലോ
ആഹ്
പിന്നെ അതൊക്കെ കുട്ടികൾക്കും രസാണ്ഇണ്ടായാല് കഴിക്കാനും ഒക്കെ പിന്നെ അതേപോലെ ന്റെ വീട്ടില് പേരക്ക അതൊക്കെണ്ട് മ്മങ്ങനെ പോയി നട്ട് വളർത്തും അ മ്മ നട്ട് വളർത്തും അതേപോലെ തന്നെ ചെറുനാരങ്ങ മുളക് ചീ ആഹ് ചെറുനാരങ്ങ
ആഹ്‌ ആഹ്‌
കുമ്പളം അതൊക്കെണ്ടാവാറുണ്ട് അതൊക്കെ അങ്ങനെ നമ്മള് കുഴി പിന്നെ വിത്ത് അങ്ങനെ വിടുന്നത് ആണ്ട് ഒരു സ്ഥലത്ത് എവിടാണ്ട് നടും അങ്ങനെ ണ്ടാവുന്നതാണ് വാങ്ങി കുഴിക്കുന്നത് വേറെ മമ്പയർ വാങ്ങി കുഴിച്ചിട്ടിരുന്നു കഴിഞ്ഞദിവസം ഞാൻ പോയപ്പോ ഉമ്മച്ചി ഉമ്മ പ്പേരിന്തൊക്കെ വെച്ച് നല്ല രസണ്ട്
അവിടെണ്ടായതുകൊണ്ട്ലെ
ആഹ് അവന ആഹ് അവന ആഹ് അവന അവർക്ക് ആവശ്യല്ലങ്ങനെ ഉണ്ടാക്കല്ല അതായത് പുറത്തക്ക് കൊടുക്കാനും വിക്കാനൊന്നും ഉണ്ടാവുല അവനാന്റെ ആവശ്യത്തിന് ഇണ്ടാവും എന്നാലും പച്ചക്കറികളല്ലേ നല്ലത് കേട് ആഹ് കേടൊന്നുല്ലല്ലോ
എന്താ
ആരോഗ്യത്തിന് അല്ലെ പച്ചക്കറിക്ക് കേടില്ലല്ലോ പറയാ നമ്മളീ പിന്നെ മീൻ പിന്നെ ബീഫ് ചിക്കനൊക്കെ ഭയങ്കര കേടാണല്ലോ അത്രൊന്നും ഇല്ലല്ലോ ഉ ആരോഗ്യത്തെ നല്ലതാണല്ലോ പക്ഷെ മക്കൾക്കൊന്നും ഇപ്പ പച്ചക്കറി അറിമ്പോ ഒരിത്ണ്ടാവൂല്ല നവർമെൻറ ആയിട്ട് പോകും ആ കഴിക്കണ്ട അവർ മീനോ ചിക്കനോ ഇതൊക്കെ വേണം അല്ലാഞ്ഞാ അവർക്ക് ചോറ് ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല
അതന്നെ എന്നാ ശരിട്ടാ
ഓക്കെ ആഹ്
ഓക്കെ